ഹലോ
ഹലോ
ആ കേൾക്ക്ന്ന്ണ്ടോ
ഓ കേൾക്കുന്നുണ്ട് എന്തൊക്കെണ്ട് സുഖല്ലേ എന്താ പണി കെടക്കാണോ
പണിയൊന്നുല്ല വെറുതെ ഇങ്ങനെ ഇരിക്കാണ്
ഉച്ചക്കൊറങ്ങോ കെട്ക്കോ
ഇല്ല ഒറങ്ങൊന്നുല്ല ഞാന് വർ ക്കെയ്യ്ന്ന്ണ്ട് അതോണ്ട് ഇന്ന് ലീവാണ് അപ്പൊ ഞാൻ ഫ്രീയായപ്പോങ്ങനെ മെസ്സേജ് അയച്ചതേന്
ഓ ഓ എന്താ വർക്ക്
ഞാനാ ഹോസ്പിറ്റല്ലാ
ഓ ഓ ഓ ശെരി
ഉം
പിന്നെന്തൊക്ക്യാ മഴണ്ടോ
ആ കൊർച്ച് മുന്നേ ഇവടെങ്ങനെ മഴണ്ടായിരുന്നു നല്ല മഴയല്ല ചെറിയൊരു മഴ
ആ ആ
അവിടെയൊക്കെ മഴണ്ടായിര്ന്നോ
ഇന്ന് വടേം മഴ കൊറവാണ് വെയ്ലും ല്ല മഴേല്ല
ആഹ അങ്ങൻത്തൊര് കാലാവസ്ഥ യാല്ലേ
ഉം ഇന്നലെ ഓ ഫുഡ് കഴിച്ച് ഫുഡയ്ച്ച് കൊർച്ചേരൊന്ന്ങ്ങനെ കെടക്കും ഒറങൊന്നുല്ല ഫോണിലും കളിച്ചങ്ങനെ
ആഹ്
നാല് മണിയായ മോന് സ്കൂള്ട്ട് വെരും അത്വെരേക്കും അങ്ങനെ കെടക്കും
ആഹ് ഒരാളാണല്ലേ
ആ ഇൻക്കൊരാള്
ആ
ഫുഡൊക്കെ കഴിച്ചിലെ എന്തേനി ഇന്ന് ഫുഡ്
ഇന്ന് സാധാ ചോറും മീൻകറിയും മീൻ പൊരിച്ചതും ഉപ്പേരിം
നിങ്ങളെ ഭാഗത്ത്ക്ക് മീന്ണ്ടോ ഇവടെ ഇപ്പൊ മീനേല്ല ഒരാഴ്ച രണ്ടാഴ്ചത്തോളായിട്ട് മീൻ വണ്ടി വെര്ണേല്ല
ആണോ ആഹ് ആഹ് ഇവിടെക്കെണ്ട് മീനൊക്കെണ്ട് പക്ഷെ കൊർച്ച് റെയ്റ്റ്ണ്ട് പ്പോ
ആ ആ അതായിരിക്കും ന്ന ഇതിലെ വെരാത്തയാള്
ആഹ്
പിന്നെന്തൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെണ്ടോ മഴായ വെള്ളം കേറോ മുറ്റത്ത്ക്ക്
വെള്ളത്തിന്റങ്ങനെ പ്രശ്നൊന്നുല്ല
ഓ ഓ തോടൊക്കെണ്ടോ അട്ത്ത് പൊഴേറ്റ വടെ
ആ ഇല്ല ചോടൊന്നില്ല പൊഴയൊക്കെ കൊർച്ച് അപ്പർത്ത്ണ്ട്
ഉം വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ലല്ലേ മഴയ്താ
ഇല്ല ഇല്ല
കെണറില്ലേ സ്വന്തായിട്ട്
ഓഹ് കെണറൊക്കെണ്ട് നല്ല വെള്ളക്കെ തന്നേണ് കൊഴപ്പൊന്നു
വേനലവസാനം വെള്ളം കൊറയോ, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വെള്ളണ്ടാവോ
ഓഹ് വെള്ളണ്ട് വെള്ളത്തിന്റെ പ്രശ്നങ്ങനെല്ല വടെ
ഓ ശരി -
പിന്നെ തൊട്ടടുത്ത് വയലുണ്ട്
ഓ ഓ ഓ
അപ്പൊ വെള്ളത്തിന്റെ പ്രശ്നല്ല
ആഹ് ആഹ് പിന്നെന്താ വൈന്നേരം എന്തേ ണ്ടാക്കോ, എണ്ണക്കടികൾ എന്തെങ്കിലും ണ്ടാക്കോ
ല്ല വൈകുന്നേരങ്ങനെ എപ്പളെങ്കിലക്കെ ണ്ടാക്കും
തോന്നുമ്പോല്ലേ ഓരോ മൂഡാണല്ലോ
ഇന്ന്പ്പോ ഇവിടെ ഹസ്ബൻഡും ഇല്ല, ഞാഒറ്റക്ക ഹസ്ബൻഡ് ലേറ്റാകും വരാന്
അപ്പൊ പിന്നെ ഒറ്റക്കാകുമ്പോ പിന്നെ അങ്ങനെണ്ടാക്കൂല
ഓഹ് അത് ശരി
ഉം
മക്കള്ല്ലേ
മക്കള് ല്ല
ആഹ് ആഹ് പിന്നെന്താ ചെടികളൊക്കെണ്ടോ വീട്ടില്
ഓഹ് ചെടികളൊക്കെണ്ട്. ചെടികളൊക്കെ എൻക്കിഷ്ടാണ്
ഓ ശെരി ചട്ടീലാ വെച്ചേ
ആഹ് ചട്ടീല്
ഉ എന്താ പു മഴായ ചെടികളൊന്ന്ന് വാങ്ങി
ആഹ് ഭംഗിണ്ടാവുല, അതെല്ലാം നല്ല- കെയറെയ്യും വേണം വെള്ളധികം നിക്കുന്നോട്ത്ത് വെക്കാനും പറ്റില്ല, കൊർച്ചെങ്ങോട്ടേങ്കു മാറ്റി വെക്കല ഞാൻ
ആഹ് ഞാനുപ്പന്നാലൊക്കെ വീടിന് സൈഡ്ക്ക് ആഹ് ആഹ് ആഹ്
അല്ലെങ്കിലൊക്കെ മഴകൊണ്ട് ചീഞ്ഞോവും
ആഹ് അതാണ്. വേനൽക്ക് നമ്മള് നനച്ചൊട്ത്ത്ണ്ടാക്കുമ്പോ നല്ല രസാ കാണാന് നല്ല ഭംഗിണ്ടാവും. വെള്ളേറിയാൽ അത് ചീഞ്ഞു പോവുണ്ട്. കൃഷിന്തേ ണ്ടോ
ഇല്ല കൃഷിയൊന്നും അങ്ങനെല്ല ചെർതായിട്ട് അടുക്കളെ ല്ങ്ങനെ പപ്പായ അങ്ങൻത്തതൊക്കെ തക്കാളി പച്ചമുളകൊക്കെ അങ്ങൻത്തെ മാത്രം
ആഹ് തക്കാളിയൊക്കെ ഇണ്ടോ
തക്കാളി ഒന്നും അങ്ങനെ വല്ലാതൊന്നും ണ്ടാവുല കൊർച്ചൊക്കെ മോളക് പിന്നേ വേഗംണ്ടാവും മുളക്ണ്ടയ്
ആഹ് ആഹ് കടേന്ന് വാങ്ങ്ണ മൊളകാ
ആഹ് ഉണ്ട മൊളകെ
ആഹ ആഹ ആഹ
വീട്ടിലെ ആവശ്യത്തിനൊക്കെ കിട്ടും ഇല്ലാതൊന്നുയില്ല
ആഹ കോഴികൾ കോഴക്കളൊക്കെ ഇണ്ടോ വീട്ടില്
ഇല്ല ഇല്ല ഞങ്ങള് വർക്ക് ചെയ്യുന്ന ആയതോണ്ട് വീട്ടിൽ ആരും ഇണ്ടാവൂല്ല അതുകൊണ്ട് അതൊക്കെ എനിക്കിഷ്ടാണ് ഇന്റെ സ്വന്തം വീട്ടിലൊക്കെ ഉമ്മ എല്ലും ഉണ്ടാക്കും കോഴിണ്ട് താറാവ്ണ്ട് മ്മക്ക് അതൊക്കെ ഇഷ്ടാ
അതൊക്കെ ആയാലും നമ്മള് നോക്കി ഇങ്ങ
ആഹ അതാണ് വീട്ടിൽ ഒരാൾ വേണം ഇതിപ്പോ ഞങ്ങൾ രണ്ടാൾ രാവിലെ പോകുന്നൊണ്ട് വളർത്താനൊക്കെ ഇഷ്ടാണ് ഹസ്ബൻഡാണെങ്കിലും അതൊക്കെ ഇഷ്ടാ
ഓഹ ശെരി
പോക്കുന്നൊണ്ട് ഒന്നും കഴില്ല
ആഹ
ഇന്ന് ഫ്രൈഡേ ആയിട്ടാണോ ലീവ്
അല്ല ന്ന് എനിക്ക് ഒരു എക്സാം ഇണ്ട് അപ്പൊ അതിന് പഠിക്കാൻ വേണ്ടി ഞാൻ ലീവ് എടുതെനാ അപ്പൊ ഇപ്പൊ പഠിച്ചങ്ങനെ ചടപ്പായ അപ്പൊ ഞാൻ പിന്നെ ഫോണില് കുറചേരം ഇങ്ങനെ
അഹ് ശെരി സൺഡേ ആണോ ലീവ് ലീവില്ലേ
ഇല്ല ലീവ് സൺണ്ടേ തന്നെ ഒള്ളു
ആഹ
അടുതാണോ വർക്ക്
ആഹ ഇവിടന്ന് ഒരു ഇരുപത് മിനിറ്റ് പോവാണ്ട്
വണ്ടി ഓടിക്കുവോ സ്കൂട്ടിക്കെ ഓടിക്കണ ആളാ
ആഹ് വണ്ടി ഓടിക്കും
വണ്ടി ഉണ്ടോ
ഓഹ വണ്ടിണ്ട് ചെലപ്പോ ഞാനും ഹസ് ഹസ്ബൻഡ് ഒരുമിച്ച് ഹസ്ബൻന്റിന് ഞാൻ ഡ്യൂട്ടി പോകുന്നെന്റെ കുറച്ചും കൂടി പോയാൽ മതി അപ്പൊ ഒരുമിച്ച രാവിലെ പോവാ വണ്ടി എപ്പളെങ്കിലും എടുക്കുള്ളു
ആഹ ആഹ ആഹ പിന്നെന്തൊക്കെയാ ഉച്ചക്കക് ഫുടൊക്കെ ആയോ രാത്രി കേക്ക് ഫുഡ് ഉണ്ടോ വൈകുന്നേരം വെക്കാല
രാത്രിയിൽ ആഹ ഒരൊറ്റ വെക്കലാണ് രാത്രി ഹസ്ബൻഡിനാണെങ്കിലും ഇനിക്കാണെങ്കിലും രാത്രി അങ്ങനെ വലിയ രീതിയിൽ വേണ്ട ചോറ് അങ്ങനെ കഴിക്കലില്ല ഒന്നെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒന്നെങ്കിലും
ആഹ്.. ആഹ
അങ്ങനെ ഒക്കെ ഉണ്ടാക്കും
ഡയറ്റെടുക്കണ ആളാ
ഡയറ്റ് അങ്ങനെയൊന്നുമില്ല ചെറിയരീതിയിൽ രാത്രിയിൽ ഫുഡ് അത്രള്ളൂ
അല്ല രാത്രിൽ ഫുഡു കഴിക്കണത് നല്ലതല്ലാന്നു പറയും, ഡോക്ടർമാരൊക്കെയെന്തെങ്കിലും നമ്മള് കൊളസ്ട്രോൾ ഷുഗറൊക്കെ കായിപോയാ പറയൂ രാത്രി ഫുഡുകഴിക്കരുത് ചപ്പാത്തി വേണകഴി
ഉം രാത്രിയാണെങ്കിൽ ഞങ്ങളു നേരത്തെ കഴിക്കും രാത്രിനേരം വൈകി കഴിച്ചുകഴിഞ്ഞാലത് പ്രശ്നാണ് അപ്പൊ അങ്ങനെശീലമായി പോയി
ആഹ് ആഹ് ആഹ് നേരത്തെ കിടക്കുവോ
ഉം നേരത്തെ കിടക്കും ചെയ്യും
ആഹ് ശരി ആഹ് ആഹ്
പിന്നെ ശനിയാഴ്ചയൊക്കെ ആ കുമ്പോന്നുനേരത്തെ പോകും രാവിലെ കൊറച്ചു നേരം കിടന്നുറങ്ങാലോയെന്നു വിചാരിച്ചിട്ടേ
ആഹ് ഒഴിവാണല്ലോ ല്ലേ
ആഹ്
സിനിമക്കൊക്കെ പോവോ
ഓഹ് സിനിമാക്ക് ഒക്കെ പോകലുണ്ട്
ഉം
ഇടയ്ക്കൊക്കെ എപ്പോളൊന്നു ല്ല ഇടയ്ക്കൊക്കെ നല്ല മൂവിയാണെങ്കി മാത്രം
ആഹ് ആഹ് ട്രിപ്പു പോകുവോ ഇല്ലില്ല സിനിമക്കൊന്നും പോവില്ല നമ്മളുഫോണിൽ എന്തെങ്കിലും കാണ സിനിമയൊക്കെ കാണുന്നുള്ള
ആഹ് ആ ഞങ്ങക്കി വിടെയടുത്തുതന്നെ തിയേറ്ററുണ്ട്
ഓഹ് അഹ് ശരി
മാക്സിമം നന്നാ
ആഹ് ആഹ്
എപ്പളെങ്കിലുക്കെപോവും ആ ട്രിപ്പും എടയ്ക്കൊക്കെ പോവും
ആഹ്
ഫാമിലിയായിട്ടും എടക്കു പോവാറുണ്ടേ അല്ലാതെയും
ഫാമിലിയായിട്ടു പോകുമ്പോ തു രസാണ് നമ്മളൊറ്റക്കു പോകുമ്പോ അത് ഉം ഉം വെക്കേഷനിലൊന്നും പോയില്ലേ യെങ്ങോട്ടും
വെക്കേഷനിങ്ങനെയങ്ങു പോയി ഊട്ടിപ്പോയി പിന്നെ നമ്മടുയടുത്താണ് തുഷാരഗിരി വെള്ളചാട്ടം അവിടെപ്പോയി
ആഹ് ആഹ് ആഹ് ഊട്ടിയിൽ സ്റ്റേ ചെയ്തോ അതോപോയി പോന്നോ
ആഹ്, ഊട്ടിയിൽ സ്റ്റേ ചെയ്തു
ഓഹ്
മറ്റത് ഭയങ്കരപാടാവും ക്ഷീണാവും പറഞ്ഞു ഹസ്ബന്റ് ഒരു ദിസം സ്റ്റേ ചെയ്തിട്ടങ്ങനെ തന്നെ പോവും
തണുപ്പുണ്ടായിരുന്നോ
ഓ തണുപ്പൊക്കെയുണ്ടായിരുന്നു ഞങ്ങളു മെയ്യ് ലാസ്റ്റുവീക്കൊക്കയാ പോയത് അപ്പം തണുപ്പുണ്ട്.
ആഹ് ആഹ് ഇവിടെ നല്ല ചൂടായിരുന്നല്ലോ മെയ്യില് അപ്പൊയിവിടെ കുറച്ച് ഉം
പിന്നെ എല്ലോട്ത്തും നല്ല തിരക്കായിരുന്നു വെക്കേഷനായതുകൊണ്ട് യെസ് ഞങ്ങൾക്കു ടൂറ് പോകുന്നതെയങ്ങനെയിഷ്ടമല്ല എല്ലായിടത്തും തെരക്കാവും
ആഹ് ആഹ് ആ ഞങ്ങളു ഊട്ടി പോയി ഫാമിലി ട്രിപ്പ് നമ്മള് ഉമ്മന്റെ വീട്ട വീട്ടുകാര് ഇന്റെ വീട്ടുകാര് ഞങ്ങളെല്ലാവരും കൂടി
ആഹ് ആഹ്
ഊട്ടീ പോയി രാവിലെ മോണിംഗ് നാല് മണിക്ക് പോയി രാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച് ത്തി സ്റ്റേ ചെയ്തില്ല
ആഹ്
കുട്ടികളൊക്കെണ്ടാകുമ്പോ സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പോന്നു.
ആ.
നല്ല ഫോട്ടോ എടു ക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നല്ല ഉഷാറാ സ്ഥലങ്ങളൊക്കെ ഊട്ടി.
ആ, ആ.
ഫ്ലവറും.
ഫ്ലവർഷോ ഒക്കെ ഉണ്ടെൻലലോ?
ആ, ആ, അക്കെ നല്ല ഭംഗിണ്ട് കാണാൻ.
ഉം.
പിന്നെ.
മഴ ണ്ടോന്നട്ട്പ്പങ്ങോട്ട്.
മഴ ചെറുതായിട്ട്ങ്ങനെ ചാറുന്നുണ്ട്, ഏഹ്. ജനൽ തുറന്നിട്ടിരിക്കാ അപ്പോ ഇങ്ങനെ കാണ
ഓ, ഓ, ഓ ഇവിടെ മഴ ല്ലട്ടോപ്പോ.
ആ.
രാത്രിക്കക്കായിരിക്കും മഴ ഇന്നലെ രാവിലെ വൈകുന്നേരം വരെ നല്ല വെയിലായിരുന്നു. വൈകുന്നേരം നല്ല മഴ നല്ല കാറ്റ്.
ഡ്യൂട്ടി കഴിഞ്ഞെറങ്ങുന്ന സമയത്ത് തന്നെ നല്ലമഴ അപ്പോ എല്ലാവർക്കും പാട്ട് തായി ആ, മഴത്തെറങ്ങാന്
ആ, ആ നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റ് നല്ല കാറ്റ്പറഞ്ഞാൽ, ആ ടൈമില് കറണ്ട് പോയിട്ട് ഇന്നലെ വൈകുന്നേരം കറണ്ട് പോയിട്ട് പ്പളാണ് കറണ്ട് വര്ണത്.
ഏ.
പ്പോ പന്ത്രണ്ട് മണി, ഒരു മണിക്കാപ്പോ കറണ്ട് വന്നത്.
ആ, ആ. ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് പോയില്ല. അങ്ങൻത്തെ പ്രശ്നൊന്നും ഉണ്ടായില്ല. പക്ഷേ നല്ല കാറ്റും മഴയുംണ്ടായിരുന്നു.
ഓ, ഓ, വേറെന്താന്നാ എന്നാ ശരിട്ടോ.
ആ, ഓക്കെ ശരി.
ഓക്കെ.
ഉം